അവോ ഹലോ ആ കേൾക്കുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് എത്ര നേരണ്ട് വിളിക്ക - ണ്ട് എവിടെ പോയേക്കായിയിരുന്നു വെളിയില് ജോലി ആയിരുന്നോ
ഏയ് അതെ അറിഞ്ഞില്ല റിങ് ചെയ്യണത് ഞാന് ഞങ്ങള് യൂട്യൂബ് കണ്ടോണ്ടിരിക്കായിന്ന്
ഓ ഇനി യൂട്യൂബിലും കൂടെ ഇനി കയറുവാണോ
ജസ്റ്റ് അയിതിനകത്ത് ഏ ഇല്ല അങ്ങനെ ഇല്ല ഞങ്ങ ജസ്റ്റ് ഇങ്ങനെ കിട പിള്ളേര് ഉറങ്ങണില്ല അപ്പൊ ജസ്റ്റ് രണ്ട് ഷോർട്സ് കാണിച്ചു കൊടുത്താൽ കിടക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അത് കാണിച്ചു കൊടുത്തതാ എന്നാല് ഒന്ന് കെടന്ന് ഉറങ്ങട്ടെന്ന്‌ വിചാരിച്ച് ഉച്ചക്കെ ഉറക്കൊന്നുമില്ല അവർക്ക്
ആഹ് ആ ഹ്പിന്നെ ഫുഡൊക്കെ കഴിച്ച്
ആഹ് ഫുഡ് കഴിച്ചു അവിടെ എന്താ കറി
ഇവിടെ ഇന്ന് ചോറ് ചക്ക വേവിച്ചത് മാങ്ങാക്കറി പിന്നെ മീൻ വറുത്തത് വെണ്ടയ്ക്ക മെഴുക്കു വരട്ടി ഏ
മാങ്ങാ കറിന്ന് പറഞ്ഞാ
മാങ്ങ അല്ലല്ല അല്ലടാ പഴുത്ത മാങ്ങയില്ലേ പഴുത്ത മാങ്ങ ആഹ് എസ് എസ്
ആഹ് മാമ്പഴപ്പുളിശ്ശേരി അതെനിക്ക് വെക്കാൻറിയില്ല നല്ല ടേസ്റ്റ് അല്ലേ
ആണോ പറഞ്ഞു തരണോ പറഞ്ഞു തരട്ടെ
ആഹ് പറഞ്ഞ തന്നോ അത് എ ന്ത് മാങ്ങിയിട്ടിട്ട് വെക്കണേ മാമ്പഴപ്പുളിശ്ശേരി
അത് നമുക്ക് ഏത് വേണമെങ്കിലും ഇടാം പക്ഷെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്ന മറ്റേ ചെറിയ സൈസിലെ മണ ഉള്ള വാങ്ങിയണ്ടല്ലോ
ആഹുവ മനസ്സിലായി മനസ്സിലായി ഞങ്ങളായന് നാട്ടു വങ്ങന്ന് പറയാ ആഹ് ആഹ്
കൂടുതൽ നല്ലതെന്ന് പറയും പിന്നെ നമ്മൾ കറിയില്ലാതെ വരുമ്പോൾ നമ്മൾ ഏതൊരു മാങ്ങ
ആഹ് അതന്നെ
ആഹ് അത് അതിന്റെ തൊലി ഉരിക്കണം
ആഹ്
പഴുത്തതാണേ വേണ്ടേ
പഴുത്ത് മാങ്ങ വേണല്ലോ നന്നായി നന്നായി പഴുക്കണല്ലേ
ആഹ് നല്ലായിപഴുക്കണം അതിന്റെ തൊലി ഉരിക്കുക നമ്മുടെ വീട്ടിൽ ഇത്ര അങ്ങം ഉണ്ട് അതനുസരിച്ച് നമ്മൾ ഇടുവാ പാത്ര ഇച്ചിരി ചട്ടിയിലാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്
മറ്റേ കറിച്ചട്ടി മൺചട്ടില്ലേ ആഹ് ആഹ് ആഹ് ആഹ് ഔ അയ് ശരി
അതിനകത്ത് ഇച്ചിരി മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ഇട്ട് വേവിക്കുക
മാങ്ങി മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ആ വെള്ളം ഒഴിച്ചിട്ട് കേവിക്കുക
വേവിക്ക ഒരുപാട് വെള്ളം വെക്കേണ്ട കുറച്ച് വെള്ളം
ച്ച് ആഹ് ആഹ്
പിന്നെ തേങ്ങയും കൊച്ചുള്ളില്ലേ
ആഹ് ചോന്നുള്ളി
ആ ചുവന്നുള്ളിയും ഒര്മ്മ്ണി ജീരകം
ആഹ്
ഇട്ട് അരക്കുക നല്ല നമ്മുടെ പരിപ്പ് കറി പരിപ്പ് കറിക്കുള്ള
ആ ആ ആ അര് അര്ച്ചിട്ട്
അരയ്ക്കുമ്പഴ് നമ്മളത് അരക്കുമ്പോഴത്തന്നെ ആ മാങ്ങ വേവും
ആഹ് ആഹ്
അത് എറക്കി വെച്ചിട്ട് ഈ അരപ്പൊഴിച്ചു കൊടുക്കുവ
ഉം
നമുക്കാവശ്യത്തിനുള്ള ഇത് ഒരുപാട് വെ ചാറാവാതിരിക്ക്യന്ന നല്ലത് ഇത് കുറുകിയിരി ക്ക്യണം എന്നാലേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ആ ആ അപ്പൊ അത് ഒഴിച്ചിട്ട് ചൂടാക്കി എറക്കുക അരപ്പൊഴിച്ചതിന് ശേഷം ചൂടാക്കണം ഒന്ന് തെളച്ചു പോവര് ജസ്റ്റ് റ്റ് ചാറ് ഇതൊന്ന് ചൂടാവേ
ചൂടായേ പാ പാടുള്ളൂലേ അത് കഴിഞ്ട്ട് പിന്നെ കടുക് പൊട്ടിക്കണോ
ആ ചട്ടിയിലായത് കൊണ്ട് ചൂടാവണംന്ന് ചൂട് രണ്ടാമത് ചൂടാ ക്കണന്നുല്ല കാരണം ത്ന് ചട്ടി ഓൾറെഡി ചൂടുണ്ട്
ആ ചട്ടി നല്ല ചൂടായിരിക്കണതാണല്ലോ
പിന്നെ നമ്മള് ചൂടാക്കുമ്പോഴത്തെന് അത് തിളച്ചു പോവും അടിയിന്നേ തിളച്ചു തിളച്ചു വരും അതുകൊണ്ട് ജെ ചൂടാക്കാതെ കടുക് വരുത്തങ്ങു ഒഴി കടുക് വറുക്കുന്നതിനകത്ത് പച്ച ഇത് ഇടണം വറ്റ വറ്റൽ മുളക്
വറ്റൽമുളക് ലേ അപ്പ എരിവിന് എരിവിന് എന്താണ്
എരിവിന് നമ്മള് ഉം മുളക്പൊടി ഇട്ടില്ലേലും കുഴപ്പമല്ല ഇത് പിന്നെ എരിവില്ലാത്തായിട്ടും ഉണ്ടാക്കുന്ന കറിയാണ്
അങ്ങനെയാണല്ലേ അത് ശരി
ചിലവർക്ക് ഈ വറ്റൽ മൊളവ് ഇച്ചിരി രണ്ട് ഏറെ നമ്മള് ഒടിച്ചാണല്ലോ ഇവിടുന്നത് അപ്പോം
ആ ആ എരു എർങ്ങുല്ലേ ഞാൻ പണ്ട് പണ്ട് കഴിച്ചത ഞാൻ ചെറുതായിരുന്നപ്പൊ പിന്നെ അതിന് ശേഷം കഴിച്ചിട്ടേ ഇല്ല ആ സൂപ്പറാ എന്റെ അമ്മാമ്മീം ണ്ടാക്കി തന്നിട്ടുണ്ട് പണ്ട്
ആഹ് കൂടുതൽ ഇത് ചക്ക വേവിച്ചിട്ട് അതിന്റെ മണ്ടയ്ക്ക് ഒഴിക്കണം ചോറിട്ടിട്ട് അതിന്റെ മണ്ടക്ക് ചക്ക ചക്ക വെച്ചിട്ട് അയ്ന്റെ മണ്ടക്ക് ഒഴിച്ചാല് സൂപ്പർ ടേസ്റ്റ
ടേസ്റ്റ് ല്ലേ അത് ശരി ആ ക്ക് മാങ്ങിണ്ട് മൂവാണ്ടന്ണ്ട് അതേ ല്ലേ അത് ശരി ഇവടെ മാങ്ങിണ്ട് മൂവാണ്ടൻ
കാണുവായിരിക്കും
പിന്നെ ന എൻക്ക് ഭയങ്കര ഇഷ്ട പണ്ട് എങ്ങാണ്ട് കഴിച്ചതല്ലേ പിന്നെ ഇതുവരെ കഴി
ആ ആ പിന്നെ വെൻ ഇത് ക് കോവക് യ്ക്ക മെഴുക്ക്പരട്ടി ആ കോവയ്ക്ക വെണ്ടക് ഏ എന്താട
എന്ത് മീന കിട്
ഇന്നാവൂം ഇന്ന് മീന് കിട്ടിയില്ല.
അല്ല മീൻ വറ്ത്തതുണ്ട്ന്നു പറ്ഞ്ഞു ആഹ് ഉണക്ക മീൻ വറ്ത്തത് അത് ശരി. അങ്ങനെ നിനക്ക് എങ്ങനെ ആഹ് ആഹ് ആഹ് മന്സ്സിലായി മന്സ്സിലായി. അപ്പോ അവ്ടെ മീൻ മണ്ടി വര്വാ അതോ നമ്മള് മീൻ വേട്ക്കൻ കടയിലോട്ട് പോണോ?
ഇല്ല ഇല്ല ഇവിടെ വണ്ടി വരുവായിര്ന്നു ഇന്ന് മീൻ കൊണ്ടുവരുന്ന പുള്ളിയുടെ വീട് അവ്ടെ അടുത്താണ്ടൊരു മരിപ്പ്‌ നടന്നത് കൊണ്ട്.
ആഹ് ആള് വന്നില്ല അത് ശരി ആഹ് ആഹ് ആഹ് ഞങ്ങള് ക്ക്‌ ഇവിടെ പഠിക്ക തന്നെ വണ്ടിക്കാര് വരും മീൻ കൊണ്ട്. ആഹ് ആപ്പ പിന്നെ അങ്ങനെ കിട്ടും.
ആഹ് ആഹ്.
മഴയായ് കയ്ഞ്ഞ വ വരവ് കൊറവാട്ടോ.
ആഹ് ആഹ്.
മഴയായ് കയ്ഞ പിന്നെ കൊറയും ഒണ്ക്ക മാന്തൾ. ഞങ്ങൾക്ക് മാന്തളാണ് ഇഷ്ടം ഇവിടെ എല്ലാർക്കും.
അതെയോ.
ആഹ് ഭയങ്കര ഇഷ്ടാ മാന്തള് വർത്തത്. മുള്ളന് അങ്ങനെ ഇല്ല വ മാന്തള്നോട് ഒരു പ്രത്യേക ഇഷ് ട വെൽതാണെങ്കി കറി വെക്കും മാങ്ങേ ഇട്ടിട്ട്.
ആഹ്.
ഉം തേങ്ങ അര്ച്ചിട്ട് അപ്പ അയ് ചാറ് മാത്രം കൂട്ടി ഇവിടെ പിള്ളേര് കഴിക്കും. ആഹ് ഓൽക്ക് പൊതുവേ അങ്ങനെ ആഹ് കൊഴപ്പല്ല കൊഴപ്പല്ല.
ആഹ് ആഹ്.
അഹ് ഇപ്പം പ്രശ്നംന്നുല്ല വേം മര്ന്നൊക്കെ കഴിച്ച് ഇരിക്കണം. നല്ല വെയിലാ തീ വെയിലാ പൊറ്ത്ത്.
അതെ ഈ ഇവിടെ മഴക്കോളിങ്ങനെ കാറ് വന്നു മഴക്കാറ്.
ആണോ അത് ശെരി ഇവിടെ നല്ല വെയിലാ ഞാന്. വെയിലത്ത്ന്ന് നിന്ന്ന്നാ അലക്കിയത് കല്ലിന്റെ അവിടെ വെയില് വര്ണേക്ക്‌ മുമ്പ് അലക്കാന്ന് വിചാരിച്ചതാ അപ്പോ ഇല ഇന്നിട്ട് തലേക്കൂടെ മുണ്ട് ട്ട് അലക്കി അല്ലേ പിന്നെ വൈകുന്നേരം മഴക്കാറ് ആയി കഴിഞ്ഞാലേ ഒണ്ങ്ങി കിട്ടില്യാ.
ആഹ് ആഹ്.
വേഗം അലക്കി ആഹ് വെയിലത്ത്‌ നിന്ന്ന്നെ അലക്കി അവിടെ നിന്ന് ഊരി പീഞ്ഞ് വേഗം വിരിച്ചിട്ടു. വെള്ളം വലിഞ് കിട്ടിയാ അകത്തോട്ട് ഇട്ത്തിടാലോ. ഉം അങ്ങനെ വിചാരിച്ചിട്ട് മഴയൊന്നുല്ല. ഇവിടെ മൂന്നാല് ദിവസായിട്ട് മഴയൊന്നും ഇല്ലിപ്പൊ.
ആഹ് ഇവിടെ ഉച്ച കഴിഞ് ഉച്ച കഴിഞ്ഞ് മഴയാവൂടാ. പിന്നെ ഇടീം മിന്നല് അങ്ങനെ ആകും പിന്നെ കരന്റ് കട്ടാവും.
ആഹ് ആഹ് ആഹ് ചെറ്തായിട്ട് ഇടിമുഴക്കം വര്ണ്ട്.
ആഹ് അതാ പേടിക്കണ്ടുള്ള നമുക്ക്. ടി വി അടിച്ചു പോകുന്നോ പ അങ്ങനൊക്കെ പേടിക്കണ്ട ആഹ് ഇടീടെ ഇതാ.
ആഹ് ആഹ് ആഹ് ഞങ്ങള് ഇവിടെ അടുക്കളേതെ ട്യൂബ് ലൈറ്റ് അടിച്ചു പോയി. ഇടി വെട്ടില് ആഹ് അത് വാങ്ങിച്ചിട്ട് അധിക ആയിണ്ടായില്ല. ഉം അത അടിച്ചു പോയി.
ആഹ് അപ്പഴേ. ഈ മഴക്കാറ് ആവുമ്പഴേത്തന്നെ ഇതെല്ലാം മെയിൻ സ്വിച്ച് അങ്ങ് ഓഫ് ആക്ക്യേക്കണം.
ആ ഞങ്ങടെ ഇവിടെ ഇടി വെട്ടുമ്പ മറ്റെ ട്രിപ്പ് വീഴാറ്ണ്ട്. പക്ഷെ അത് എന്ത്‌ പറ്റീന്ന് അറിയില്ല. അടിച്ച് പോയി സാധനം ആഹ് അടിച്ചു. എന്താന്ന് അറിയില്ല ഇഞ്ഞ്പ്പോ എന്താണോ അത് പോയി അങ്ങനെ. ഞാൻ വിചാരിച്ച് പോയിട്ടുണ്ടാവില്ല. പണ്ടൊരു ദിവസം അത് ഇങ്ങനെ തന്നെ ഓഫായി പോയി അത് അത് പതുക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആളത് പിടിച്ച് ഇങ്ങനെ ഇതാക്കി ഇപ്പ അനക്കി നോക്ക്യേപ്പം അത് കത്തി. ഇതിപ്പൊ വന്ന് നോക്ക്യേപ്പോ അവര് പറഞ്ഞത് അടിച്ചു പോയതാന്ന്. ഉം ഇഞ്ഞ്പ്പൊ അടുക്കളേല് അടുക്കളേലാ. അത് നല്ല വെക്തായിരുന്നു ഇത് ചെറ്യേ ബൾബാ ഇട്ടേക്‌ണെ
ആഹ് അപ്പ പിന്നെ മറ്റെ കരണ്ട് പോവുമ്പ ഉള്ള ബൾബ് ഇല്ലേ.
അത് വാങ്ങിച്ചിട്ട്ണ്ട് അത് ഹാ അവടെ ഡൈനിങ് റൂമില് ഇട്ടിട്ട്ണ്ട്
ആഹ്
അതയിന് ഇവിടെ കത്തിക്കലില്ല അതിന് അയിന്റെ വെളിച്ചം ഭയങ്കര പ്രകാശാന്നും പറ്ഞ്ഞിട്ട് അത് കത്തിക്കേ ഇല്ല ഇവടെ.
ആഹ് ആഹ്
അത് ഓൺ ആക്കിട്ടാലല്ലെ ചാർജ് കേറൊള്ളു. വൈന്നേരം കരണ്ട് പോവാനുമ്പ കത്താനായിട്ട്.
ആഹ് ആഹ്
ആ അതായപ്പോ അവിടെ പറ്റ്ണില്ല അവർക്ക് വെളിച്ചം ചൊന്നും പറ്റീല്ല അവർക്ക്. അതിന്റെ പ്രകാശം പ്രത്യേകം പ്രകാശാത്രെ
ആഹ് ആഹ് ഹസ്ബൻഡ് വന്നോ കഴിച്ചിട്ട് പോയോ.
ആഹ് ആൾക്ക് ഇന്ന് ഓട്ടല്ല്യ.
അതെ
ആഹ് ഒറങ്ങ്ണു. മഴക്കാലം തുടങ്ങിയാ ഓട്ടോ കൊറവാ.
ആഹ്
ഉം ഉം. അങ്ങനെ പിന്നെ നിനക്ക് എന്തച്ചാ പെറ്റുണ്ടോ അവിടെ
എന്നാടാ
പട്ട്യാേ പൂച്യാെ അങ്ങനെ വല്ലതുണ്ടോ
ഇല്ലടാമോനെ. ഇവിടെ അതൊന്നും ഇല്ല. പക്ഷെ നമ്മടെ വീട്ടിന്റെ അയലോക്കത്തൊക്കെ ഉണ്ട് അതൊക്കെ ഇവിട ഒക്കെ നമ്മള് ആഹാരം കഴിക്കും. ക്കാനെല്ലാം വരും. മീന്റെ വേസ്റ്റും ഉം ഉം ഉം
ഇണ്ട്.
ഉണ്ടോ. സൂക്ഷിച്ചണം ഇത് വരരുതേ പാമ്പ് നോക്കണം.
അഹ് മോ ആ എല്ലാരും പറഞ്ഞു പാമ്പ് വരും ന്ന്
കാര്ണം വെച്ചാ ഈ മൂത്രത്തിന്റെ സ്മെല്ല് അതിന് നല്ല ഇത അറിയാന്നാ പറയുന്നെ
അതെ ലെ ആഹ് ആഹ് കൊറെ പേരെ പറിണ് ഇത് ആകത്ത് തന്ന്യാണ്. എന്തച്ചാ കൂട് വല്തായി പോയി വേടിച്ചതേ ഉം അപ്പൊ കുഞീത്കളാ
മതി വേറെ കൊഴപ്പൊന്നുല്ല. അതിന്റെ ഈ വേസ്റ്റ്ല്ലെ കൊണ്ടുവന്ന നമക്ക് അപ്പഴപ്പഴേ നമ്മള് വൃത്തിയാക്കി കൊടുക്കണോടാ
ആ ഞങ്ങളിപ്പോ ഞാൻ ഒരു റൂമില് അയിനൊരു പെട്ടി വെച്ചിട്ട്ണ്ട് അയ് ത്തോട്ട് ഇടും എന്നിട്ട് പിന്നെ അടിച് വാരിയ തൊടയ്ക്ക. മൂത്രൊക്കെ അപ്പാപ്പ് തൊടച്ച് അങ്ങനെ അങ്ങനെ ചെയ്യ. കൊണ്ടന്ന് രണ്ടൂസം. പാമ്പ് വന്നായിരുന്നുട്ടോ. ഒരു മൂന്നാലൂസം അടിപ് പ്പിച്ച് പാമ്പ് ഇങ്ങനെ വന്നു വന്നു നിന്നായിരുന്നു. ആ പിന്നെ അത് ആള് വന്ന്.
ഞാന് ഇപ്പം വിളിക്കാൻ കേട്ടോടാ.
സമയായില്ലല്ലോ
ഇല്ലേ
ഇല്ലല്ല ഒൻമ്പത് മിനിറ്റ് ആയിട്ടുള്ളൂ
അതെ
ആഹ് ആഹ് പാമ്പ് വന്നായിരുന്നു ആളതിനെ ഏ അടിച്ചു ഓടിപ്പിച്ചു പിന്നെ വന്നിട്ടില്ല സാധനം ഞാൻ ഞാൻ ഞങ്ങളുടെ ഞാൻ എപ്പോഴും മണ്ണെണ്ണ ഒഴിച്ച് മണണ്ണൊഴിച്ച് നടക്ക ഇവിടെ ചുറ്റും പറമ്പായതോണ്ടേ
ഉം അപ്പൊ ഇയാൾ എന്ത് എടുക്കന്ന് അറിയോ വെൽ വെൾത്തുള്ളിയില്ലേ വെളുത്തുള്ളി നല്ല പേസ്റ്റ് ആക്കിയിട്ട് അതിനകത്ത് മണ്ണെണ്ണ ഒഴിച്ച് മറ്റേ ഇത് സ്പ്രേ ഇതില്ലേ സ്പ്രേ കുപ്പിയില്ലേ അതിങ്ങനെ അടി താമതി മറ്റേതല്ലെങ്കി മൊത്തം മണ്ണെണ്ണ ഇതായിപ്പോവും വേസ്റ്റ് ആയി പോവും
ആഹ് മണ്ണണ്ണടെ മണ ആണെങ്കി ഇവർക്ക് ഇഷ്ടല്ല ഞാനിപ്പൊ വെളുത്തുള്ളി ലേ അത് ചെയ്യാട്ടോ
ആഹ് അത് പേസ്റ്റായി ഈ രണ്ടും കൂടെ ഡൈലൂട്ട് ചെയ്ത് സ്പ്രേ കുപ്പിൽ ആക്കിയിട്ട് അതാകുമ്പോഴത്തേന് ഇതാക്കിയാ മതി ഒരുപാട് ഇതാവും ഇല്ലല്ല അവർക്ക് സ്മെല് കിട്ടിയാ മതിയല്ലോ ആഹ് മണ്ണെണ്ണ ആവുമ്പോ ഒഴിച്ചു കൊടുക്കണം പിന്നെ നമുക്ക് മണ്ണെണ്ണ മേടിക്കാനേ സമയം കാണത്തുള്ളൂ
ശരിയാ ഉ അന്നാ ശെരിട്ടോ
ആഹ ശെരിയടാ ഓക്കെ ഞാൻ പിന്നെ വിളിക്കാമേ ശെരി ഓക്കെ